കേക്കാവോ ആ അഎന്തേ ഫോണ് വൈബ്രേറ്റ് ആവുന്നത് ആഹ് ആഹ് ആഹ്
കോള് വരുമ്പോ വൈബ്രേറ്റ് ആവുന്നത്
ഓ അങ്ങനെയ അതെ ആ ഒക്കെ
എന്ത്‌ ചെയ്യണ്
ഞാനെ കുഞ്ഞിനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്ക ഏ അങ്ങോട്ടും ഇങ്ങോട്ടും എണിക്കാനുള്ള ആ ചെറുതാ ചെറുതാ
ആ എത്രയി
ആറു മാസം
ആഹ്
അത്ര ആയിട്ടുള്ളൂ അങ്ങനെ ഇരിക്ക ഞ അങ്ങോട്ടുംല്ല ഇങ്ങോട്ടുംമില്ലന്ന് അവന ഇങ്ങനെ എന്റെ മടിൽ ഇരുന്നിട്ട് എന്തെല്ലാ എടുത്ത് ഇങ്ങനെ കയ്ൽ വെച്ച് കളിക്ക
ആൺ കുട്ടിയ പെൺകുട്ടിയ
ആൺകുട്ടി
ആഹ്
ആഹ് ആഹ് ഒരാളേ ഉള്ളൂ
ആഹ് ഫോൺ തരാന ചെല്ല് ന്താ നിങ്ങക്കൊരുമോന
ആഹ്
ആളുണ്ടായിനു പ്പ പോയി
എന്തോ
അവള അടുത്തണ്ടായിരുന്നു ഇപ്പൊ പോയിന്നറിയ
ഓ എങ്ങൊട്ടാ പോയെ
മ്മാന്റെട്ത്ത്ക്ക്
ഓ ഉം ഇല്ല കഴിഞ്ഞിട്ടൊന്നുല്ല ഇപ്പൊ ഞാൻ ആണെ എണീറ്റ്ട്ടേ ഉള്ളുവെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു ഇനി എ ക കാപ്പി കുടിക്കണ ത്ര ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്ക ആ ഉറ ക്കത്തിന്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കാണ് വർത്താനം പറയണണ്ടെന്നേ ഉള്ളു എന്റെ കണ്ണെല്ലാം ഇങ്ങനെ മൂടി മൂടി പോവുന്നു
ആഹ് ഉറങ്ങി എണീറ്റിട്ടെല്ലാണ്ട്
ആഹ് ആയെന്ത എനിക്ക് ഇങ്ങനെ പിന്നേം ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ കണ്ണു മൂടി പോവുന്നു ഒരാവ്‌ ആവ്ണ്ല്ല പിന്നീട് കാപ്പികുടിക്കണം പിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാന് എല്ലാം ഉണ്ട് ഫുള്ള് അലച്ചിലാ
കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായോ
കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആകുന്നു
ആഹ്
ആഹ് ചെറിയ മോന ആഹ് അത്രണ്ടല്ലേ ആഹ്
വഹ്
നേഴ്സറില് വിട്ടു തുടങ്ങിയോ
ഇല്ല്യ സ്കൂളിൽ ചേർത്തിട്ടില്ല
സ്കൂളില
സ്കൂളില് ചേർത്തിട്ടില്ല
അല്ല മറ്റേ നേഴ്സറി അംഗൻവാടി
ആഹ് അത് അതിലും പോണില്ല്യ അത് ഇവിടെ ഇവിടെ അടുത്തൊന്നുംല്ല്യ
ഓ അപ്പ അക്ഷ എഴുതിയ ഈ നിങ്ങൾക്ക് എഴുത്തിനി ഇരുത്ത ന്നുള്ള പരിപാടി ഉണ്ടോ
ഏത് മാസത്തില്
അല്ല ഇങ്ങനെ അക്ഷ അതായത് പഠിക്കാനെ പേനയും പെൻസിലൊക്കെ കയ്യിലെടുത്ത് വരയ്ക്കണന് മുമ്പേ എഴുത്തിന് ഇരുത്ത അതായത് അക്ഷരങ്ങള് പഠിക്കണതിന് മുമ്പേ എഴുത്തിന് ഇരുത്തന്നറഞ്ഞരു സംഭവംണ്ടെ അതാണ് ഞാൻ ചോദിച്ചേ എഴുത്തിന് ഇരു-
ആഹ് ഹിന്ദുസിന്റെല് ഇണ്ട് ഞങ്ങളേല് അങ്ങനൊന്നും ഇ -
ഇ ണ്ടാ
ഇല്ല്യല്ല്യ
ഓഹ് അതെ ആഹ് അങ്ങനെ ഒരു സംഭവം നമ്മക്ക് ഉണ്ട് അതാ ഞാൻ ചോയിച്ചേ അതിന് ശേ അങ്ങനെ എഴുതി എ- തിനേഷ നമ്മളൊക്കെ അക്ഷരം പഠിച്ചു തുടങ്ങല് അതാ ഞാൻ ചോയ്ച്ചേ എഴുത്തിന് ര്ത്തിയായിരുന്നുന്ന്
ഉം
അപ്പൊ നിങ്ങളൊക്കെ അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യല്
ഒന്നും ചെയ്യൂല നാലര മൂ ചെലൊര് മൂന്നര വയസ്സാകുമ്പോത്തിന് ഇങ്ങനെ പ്രീ സ്കൂളിലൊക്കെ ചേർക്കും
ഉം
രണ്ടിലും അല്ലാത്തവര് ഇങ്ങനൊരു നാല് വയസ്സൊക്കെ ആകുമ്പോ താക്കും
ആഹ് അങ്ങനെ ആഹ് ആയിക്കോട്ടെ ഞാൻ വിചാരിച്ച് ഇനി അങ്ങനെ കൊണ്ട് എഴു ത്തിലുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങളൊക്കെ പഠിച്ച് തുട- ങ്ങാലോ അപ്പൊ അ ആ അപ്പം ഏഹ് അക്ഷരങ്ങളൊക്കെ എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചു തുടങ്ങി
ആഹ് അങ്ങനെയല്ല ഓൻക്ക് ഒരു വിതൊക്കെ നമ്മള് ഞമ്മള് ന്റെ നാത്തൂന്റെ കുട്ടി ഇപ്പ പോയിതൊടങ്ണ്ട്
ആഹ്
അപ്പൊ ആള് ഇങ്ങനെ ചെറുതായിട്ടൊക്കങ്ങനെ പറഞ്ഞൊട്ക്കു
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഒരു വിധം എന്താ വൺ ടു ത്രീ അങ്ങനെയൊക്കെ അറിയാം
ആഹ് അല്ലല്ല ചെറുതായിട്ട് പറഞ്ഞ എന്തെങ്കിലും പറഞ് കൊടുത്താ മതി ഇവന് കാണിച്ചു കൊടുത്തിട്ടേ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് കൊടുത്ത മതി അപ്പ അത്
ന്റട്ത് നിക്കുന്ന പ്രായല്ലേ
ആഹ് അവര് വേഗം വേഗം ഇപ്പം മനസ്സിലാക്കും ആഹ് ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ കൈ ചൂണ്ടി വിരലു ക വെച്ച് പറഞ്ഞു കൊടുത്താ മതി അപ്പൊ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ആയിക്കോളും. ആഹ് മറ്റത് ഇങ്ങനെ എഴുതി പഠിക്കതിനെക്കാട്ടി സിമ്പിളായിട്ട് അവര് പെട്ടെന്ന് കണ്ട് കണ്ട് മനസ്സിലാക്കും.
ആഹ്
കാപ്പിലാക്കി
ആഹ് അവിടെ ഉമ്മ യാക്കണ്ട്
ഓ
നിങ്ങളിപ്പോ നിങ്ങടെ വീട്ടിലാ
ആഹ് എന്റെ ഞാനിപ്പോ എൻ്റെ വീട്ടിലാ ഉള്ളെ
ഉം
ആഹ് ഞാനിപ്പ എൻ്റെ വീട്ടിലാ ഉള്ളതെ എനിക്ക് ഞാനിപ്പോ ഇനി ഈ മാസം ഇരുപത്ക്കെ കഴിയും തിരിച്ച് ഹസ്ബൻിന്റെ അടുത്ത് പോണോങ്കി
നീ ഹസ്ബൻ്റിൻ്റെ വീട്ടിലോ
ആഹ് ഹസ്ബന്റിന്റെ വീട്ടില് ഞാൻ എത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ഉണ്ട്. കൊറെ ആയി എങ്ങനെ വന്ന് നി നിന്നിട്ടൊക്കെ ഞാനിപ്പോ ഒര് രണ് അല്ല കൊറേഒന്നു അയില്ല ഇപ്പൊ ഞാനൊരു രണ്ടു മാസത്തിന് മുമ്പ് വന്ന് പോയതേ ഉള്ളൂ. അതുവൊരു പത്ത് പതിനഞ്ചു ദിവസം നിന്നിട്ട് ഞാൻ പോയത്
എല്ലാ അപ്പൊ നിങ്ങള് ഇങ്ങനെ തൊണ്ണൂറ് കഴിഞ്ഞാ ഭർത്താവിന്റെ വിട്ട്ക്ക് പോകൂല്ലേ
ആഹ് അങ്ങനെയുണ്ട് ഞാനിപ്പ അല്ല ഞാന് ഡെലിവറിക്ക് വന്നതല്ല ഞാൻ എൻ്റെ ഡെലിവെറിയൊക്കെ ഹസ്ബൻ്റിന്റെ വീട്ട്‌ല് വെച്ചിട്ടായിരുന്നു. കുഞ്ഞിന്റെ ഇരുവത്തെട്ട് കെട്ട് കഴിഞ്ഞിട്ടേ ഇരുവ ത്തെട്ട് കെട്ട് കഴിഞ്ഞിട്ട് നേരെ ഇന്നി ഇങ്ങി പോന്ന്.
എല്ലാം നിങ്ങൾടേലും പ്പ അങ്ങനേയൊന്നും പറഞ്ഞ് ഡെല് ഡെലിവറി ഒക്കെ മ്മാത് ന്താ അവ്ടെ ഭർത്താവ്ൻ്റെ വീട്ട്ലാ.
ആഹ് എന്റെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ഹസ്ബൻ്റിന്റെ വീട്ട്‌ല് വെച്ചിട്ടായിരുന്നു. അതെ എനിക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ണ്ട് ഇവടന്ന് അങ്ങോട്ട് അവ വട്ന്ന് ഇങ്ങോട്ടൊക്കെ ഒര് ദിവസം അത് ഒരു പത്ത്, പന്ത്രണ്ട് മണിക്കൂർ വരെ ഇരിക്കണം. ട്രെയിനില് ഒരു കണക്ക് അതെന്നെ ജില്ലേം എൻഎൻ്റെ ഹസ്ബൻ്റ് വീട്ടില് മലബാർ സൈഡിലോട്ടാ വര്‌ല്
നിങ്ങളെ വീടോ?
എന്റേത് ഇങ്ങ ഇങ്ങ ഇപ്പർത്തെ സൈഡിലോട്ടും.
ആഹ് ഇപ്പർത്തെ
ത് വടക്കോട്ടും, തെക്കോട്ടുവാ വീട്കള്. അപ്പൊ ആഹ് അപ്പൊ എന്ത്
ജില്ലകള്പ്പൊ
എന്തുവാ. ആഹ് അപ്പൊ അങ്ങനെ വര്ണേടത്തേ ജില്ലാ അത് നിങ്ങ നമ്മള് ഇങ്ങനെ വടക്കോട്ട്, തെ ക്കോട്ടൊ വരുന്നേന്നെ
ആഹ്
ആഹ് അപ്പൊ സംഭവം വെച്ചെയിഞ്ഞലേ ഇപ്പൊ യി ഒരു ദിവസം മൊത്തം ട്രെയിനിലി രിക്കണ്ടേ. ഇരി ഇരിക്ക ന്താ എനിക്ക് ട്രെയിൻൽ ഇര്ന്ന്ട്ട് ശരീരം എളകുമ്പൊഴത്തേക്കും വയറ്റിന്റെ ട്ത്ത് മസിൽസ് ഒക്കെ പിടിക്കും. അങ്ങനെ പിന്നെ റിസ്ക്ക് എട്ക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വന്നില്ല അവ്ടെ തന്നെ നിന്ന്ട്ടായിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ
അതേയ് എനിക്ക് പിന്നെ ഞാന് കുഞ്ഞിന് ഒരു ഒര് ഒരു മാസം ആവാനായപ്പൊഴാ ഞാന് ഇങ്ങ് വന്നേ. ഒന്നൊന്നര മാസായപ്പൊ.
വ്ടിയോ ആണ്.
ഓഹ്
ഇവടെ ചോദിച്ചതാ. വ്ളെ
ആഹ്. അപ്പൊ ഒന്നര മാസം സ്തായിട്ട് നി ഇവ്ടെ വന്നെ. ഇവ്ടെ വന്ന് പിന്നെ രണ്ടര മാസം ഇടേണ്ടായിര്ന്ന്. കാരണം വെച്ചാ എന്റെ അമ്മേടെ ആഹ് സഹോദരിയിലെ മോന്റെ കല്യാണാ. അപ്പൊ അതെല്ലാം കൂടി ചേർതിട്ടൊര് രണ്ട് മാസം ഈ ടേണ്ടായി. അതേഞ്ഞിട്ട് പിന്നേം പോയി. പിന്നേയും പോയിട്ട് ഒര് ഒര് രണ്ട്, മൂന്നാഴ്ച തെകയ്ന്നന്ന് പിന്നേം വന്ന്. വന്നിട്ട് പിന്നെ ഒരു പത്തു പയിഞ്ചോ സം നിന്നിട്ട് പിന്നെയും പോയി. പിന്നെ പ്പൊ രണ്ടു ദിവസായിട്ട് ഇപ്പം വരുന്ന്.
ആൾക്ക് വെയ്ക്കൊ ദൂര ണ്ടായതു കൊണ്ട് അങ്ങട്ടും, ഇങ്ങട്ടും പോയി വെര്നെത്
ആഹ് ബുദ്ധിമുട്ടാ. മറ്റേ ഇപ്പൊ തന്നെ ഇപ്പൊ ചെക്കനെ കൊണ്ടായാലും കൊറച്ച് വരാൻ നല്ല ബുദ്ധിമുട്ട പക്ഷെ എന്നാലും വല്യ പ്രശ്നമില്ല ഇവനെ ഞാനെ ഇങ്ങനെ നമ്മള് കൂടുതലും പൊറത്തോട്ടൊക്കെ കൊണ്ടു പോകുന്നതാ ഞാനും ഇപ്പൊ ഹസ്ബൻന്റിനും ഇപ്പൊ ഒരിടത്തും പോണ്ടാ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലേ വീട്ടില് തന്നെ കൂടലില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവലുണ്ട് അത് കല്യാണം കഴിഞ്ഞ് ചെന്ന നേരത്തും അങ്ങനെ തന്നെയാ ഡെലിവറി ടൈമിലും അങ്ങനെ തന്നെ ഡെലിവറിയിലെ നേരത്ത് ആഹ് വയറും വച്ചിട്ടൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടെയും റ്റുൻ മങ്ങോടൊക്കെ പോകുന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയെ
യാത്ര ചെയ്യാന് ഇഷ്ടമുള്ള ആളാ
ആഹ് എനിക്കിങ്ങനെവീട്ടില് ഇങ്ങനെ കൂടിരിക്കണെ എനിക്കിഷ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോണം
അല്ല ഭർത്താവിനെ
ആഹ് ഹസ്ബൻഡ് കൊണ്ടു പോകും ഇങ്ങോട്ട്ന്നെ വന്ന് പറയും നമുക്ക് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വയ് മടുപ്പാവന്ന് നമുക്ക് പോവാന്ന് പറയും ഇവന് പിന്നെ വേ പ്രസവിച്ച് ഹോസ്പിറ്റലിന്ന് വീട്ടിൽ കൊണ്ടു വന്ന നേരം പിന്നെ അതിനു ശേഷം ഫുള്ള് കറക്ക ക്കം തന്നെ അവിടെ പോകവ ഇവിടെ പോവാ എല്ലായിടത്തും പോലുണ്ട് അതുകൊണ്ട് ഇവനും ആ ഒരീതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു വേറെ പ്രശ്നമൊന്നുമില്ല
ആഹ് ഇങ്ങനെ നമ്മള് കാറിലാണെങ്കിലോ എന്ന ട്രെയിനിലാണെങ്കിലും
ആഹ് മിണ്ടാതെ ഇരുന്നോളെ അവൻ ഇങ്ങനെ വെളിയിലത്തെ കർച്ച് കാഴ്ചയെല്ലാം കണ്ടിട്ട് മിണ്ടാതിരുന്നൊളും
ആഹ് കുട്ടികക്ക് പൊതുവെ ഒരു അസ്വസ്ഥതൊക്കെ ഉണ്ടാവുമല്ലോ
ഉം ഇത് ട്രെയിനിലാണെങ്കിലും ഇവൻ മിണ്ടാതെ കളിച്ചു ചിരിച്ച് കളിച്ചു ചിരിച്ച് അങ്ങനെ ഇരിക്കും പിന്നെ ഉറങ്ങ ബിന്നെ ഈ നമ്മള് ഈ ചൂട് കൂടുതലായിട്ടുള്ള ഇതായോണ്ടെ നമ്മള് ഇതെടുക്കുവെ എ സി സ്ലീപ്പറോക്കെ ആയിരിക്കും എടുക്കല് അങ്ങനെയണെന്നുണ്ടെങ്കിൽ അവൻ കിടന്നു ഉറങ്ങും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവേ പിന്നെ ഇത് എന്തുവാ ഇപ്പൊ ഇത്തവണ വന്നത് നമ്മള് ഏഹ് വന്നത് മറ്റേ നോർമൽ സ്ലീപ്പറില പക്ഷെ അത് ഭയങ്കര ഇതായിപ്പോയി ചൂട് നമ്മള് മഴയാത കൊണ്ട് നല്ല തണുപ്പായിരിക്കുംല്ലേ അതിൽക്കൂടി ഇനി ഏസിയും കൂടി എടുത്തിട്ട് ആഹ് എ സിയും കൂടി എടുത്തിട്ട് ഓവർ തണുപ്പ് ആകണ്ടല്ലോ വിചാരിച്ചിട്ടാ സ്ലീപ് ആ സ്ലീപ്പർ എടുത്തേ പക്ഷേ സ്ലീപ് പ്പറെടുത്തപ്പത്തേക്കും ഒരുത്തുള്ളി മഴയ ഇല്ല മഴ പെയ്യുന്നേ ഇല്ല ഒരു കാ ഒരു ഒരു രേ എന്തുവാ ഭയങ്കര ചൂടായിരുന്നു ചെക്കനും വല്ലാതെ വലഞ്ഞു പോയി
മഴക്കാലണന്ന് പറഞ്ഞ ഇപ്പൊ ജൂലൈയിലാ തുടങ്ങിയത്
ആഹ് അതുപോലെ തന്നെ നമ്മള് ആഹാരം കഴിിച്ച പത്തു മണിക്കാണേ രാവിലെ ഉച്ചത്തേക്ക് ഫുഡ് ട്രെയിനിന്ന് ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുവാ ആലപ്പുഴയ കൊണ്ടുവരാന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാ ആ നോക്കിട്ട് നോ കാണാത്ത ത്തോണ്ട് ഞാൻ നോക്കിയപ്പോ ആ ഫുഡ് തനിയ ക്യാൻസൽ ആയിട്ടുണ്ടതാ
ആ
ഫുഡ് ക്യാൻസൽയി തനിയെ ക്യാൻസിലായി ഉം
മോനൊ ന്നിട്ട് കളിക്ക്യാവൂല്ലേ
ആഹ കളിക്കുന്നതാ എങ്ങഞാൻ വിളിക്ക വ എന്നാ ഉം ശരി